ആഹ് ഭക്ഷണം കഴിച്ചോ?
കഴിച്ചീല കഴിക്കണം. ഇയ്യ് ഭക്ഷണക്കെ കഴിച്ച് കെടന്ന്ണ്ടാവൂലേ?
ഹെലോ
ഹലോ കേക്കില്ലേ?
ആഹ് കേക്ണ്ട്. എന്തേ നേരം വൈകി?
ഒന്നുല്ല ഞാനിങ്ങനെ ഇത് ഏഹ് റെക്കോർഡിങ്ങൊക്കെണ്ടല്ലോ അത്ങ്ങനെ വിട്ടു കൊടുക്കേനി.
റെക്കോർഡിംഗ് ഇയ്യ് ചെയ്യാൻ തൊടങ്ങി?
ഓഹ് ചെയ്യാൻ തൊടങ്ങി.
ഏഹ് അയ്ൻക്കി അത് റെഡി ആവണ്ടോ?
റെഡിയാവ്ണ്ടേയ്ക്കും. ഒക്കെ വിട്ടൊട്ത്ത്ണ്.
ഇൻക്കിന്നാ ഇന്ന് അയിന്റെത് കേറ്റണം അത് ഞാൻ കേറ്റില്ലാ ഏഏഹ്. ഇൻക്കി ഒന്നാ ഇയ്യാ ഫോമ് പൂരിപ്പിച്ചാ?
ഓ ഫോമൊക്കെ പൂരിപ്പിച്ച് ന്നെ ഗ്രൂപ്പിലാഡെയ്ത്.
ഏഹ് എന്നാല് ഇന്ന് ആന്ന് റെഡിയാക്കി വെക്കണം. എണീക്ക്. പിന്നെ ത് കംപ്ലീറ്റ് ചെയ്യെണ്ടലേ അയ്ന്?
ഉം ഇത് കംപ്ലീറ്റ് ചെയ്യണൊന്നില്ല. ഇതിന്നി നാളെ മറ്റന്നാളാകുമ്പത്തേനും കപ്ലീറ്റ് ചെയ്യണം അഞ്ചാന്തി ആ മ്പത്തേക്ക്.
മൊത്തം കംപ്ലീറ്റ് ചെയ്യണല്ലേ?
ആഹ് ഓല ആഹ് ഓലഞ്ചാന്തി ഉം കട്ടാക്കുന്നറിഞ്ഞീല്ലേ അഞ്ചാന്തി
ഞാ ഞാൻ നോക്കിലാ അന്റെയിനിപ്പോ ഫുള്ള് തീർക്കണം നിക്കിപ്പൊ നാളെ ഒഴിവിട്ടേക്കുന്നു. നാളെ മക്കൾള്ളെയ്നോട് അവോണ്ട്‌ അപ്പൊന്നു താക്കണം റെഡി ആക്കണം.
ആഹ്
പിന്നെ ഓ പോയാന്ന് ഓള് വൺ ന്റെ വണ്ടി എടുക്കാൻ വന്നേയനു ഓള വണ്ടി കേടായി പോയിട്ട്
ആഹ് ആഹ് ശെ
അപ്പം വണ്ടി എടുക്കാൻ വേണ്ടി വന്ന ഓക്ക് നാളെ ഓൾ ഓന്റെ പേപ്പറിടരുത് അങ്ങനെ അത് ഇതാക്കാൻ വേണ്ടിട്ട്
അഹ് ശെരിയാ ആഹ്
ങ്ങനെ നാളെ പേപ്പറ്
ഡാം പോവണെങ്കില് വണ്ടിണ്ടാവൂല അങ്ങനെ അയ്ന് വന്ന ഓള് നന്നാക്കാൻ കൊടുത്തോളാ വണ്ടി പിന്നെ ഞാൻ അയ്ൻ്റെ ഉള്ള്കൂടെ പോയി സിങ്ക് വാങ്ങാൻ പോയി ഞാനും കാക്കിമ്പാടെ പോയി അത് വേറെ നഞമ്മൾതൊക്കെ പഴയ മോഡലാണല്ലോ പഴയ സിങ്കാണല്ലോ അപ്പ ഇപ്പൊ ആ കുഴിയുള്ള ടൈപ്പാണല്ലോ വെര്ന്നെ വല്യ ഉം മൂവായിരത്തി ഇരുന്നൂറ്
അള്ള അള്ള
ഒരു ബെയ്സ്ന്ന ഒരു ദിവസത്തെ കൂലി കൊടുക്കാനുള്ള പൈസ
അതന്നെ
അങ്ങനായി മൂവായിരത്തി മുന്നൂറായി ഓ വാങ്ങി
ആഹ് ആഹ്
വാങ്ങി പോന്ന് ഇഞ്ഞ്പ്പോ നാളെ ഒൽക്ക് ഗ്രാനൈറ്റ് ഉള്ളിൽ റേക്ക ഇടാന്ന് പറഞ്ഞിക്ക്ണ്
ആഹ് ആഹ് ആഹ്
അപ്പൊ അയ്ന് ചെയ്യണം ചിണ്ടച്ചാല് അത് വേണം അങ്ങനെ
അത്ശരി അത്ശരി ആഹ്
പിന്നെ പൈസ തർക്ക ക്കിണ കാണൂല എന്തേഒന്ന് ചെയ്താൽ എന്തീതാ പൈസ
പണി കാണാണ്ടാവൂല പൈസ അങ്ങനെ പോയും ചെയ്യും
ഇനിയിപ്പോ മൂന്നാലു ദിവസം കൊണ്ട് തീരേക്കു
ഉം പണിക്കൂലിയും കൊടുക്കണ്ടേ
ആഹ് എനിക്കിപ്പം ടെൻഷന് ആവലൊട്ങ്ങീണ്
ഉം അതന്നെ
പിന്നെ അമ്മൾത് ന്ന് പറഞ്ഞാല് ഞങ്ങൾ രണ്ടാളും കൂടിയാ എല്ലോ എല്ലോൻച്ചാല് കൈകാര്യൊക്കെ അങ്ങനെ ഉണ്ടാവുക
ആഹ് ആഹ്
ഞമ്മള് പറഞ്ഞാല് അയ്ൽക്ക് അങ്ങട്ട് നിന്നോളൂ അപ്പൊ ഞമക്ക് ഓവർ ടെൻഷൻ ആവും കാരണം നമ്മക്ക് എല്ലും ഇങ്ങനെ അറിയാലോ ഇത് തീര്ണ്ട് ഇല്ല്യന്നുള്ള അപ്പൊ ഭയങ്കര- ഇല്ല ശരിക്കും ഇപ്പൊ ഇന്ന് എന്തോ ഇന്ന് ഇപ്പോ ഞാൻ ഒക്കെ കണക്ക് കൂട്ടിയിരിക്കു- ക്യ പൈസയൊക്കെ ഇതുവരെ കഴിഞ്ഞോ തീർന്നോ ഒക്കെ നോക്കിട്ടേ-
അയ്ശരി ഏ
അപ്പൊ ഇനിപ്പോ പശ- ക്കെ വാങ്ങേണ്ടി വന്നാലാണ് ഇപ്പ -
ആഹ് അത് തന്നെ
ഉള്ള സാധനം കൊണ്ട് ഇനി തീരു വാണേച്ചാ കൊഴപ്പല്ല ഇനി എന്തേലും സാധനം വാങ്ങണ്ടി വന്നാച്ചാ ഇപ്പ ഇങ്ങനെ-
അത് തന്നെ
ഏതായാലും എന്തെങ്കിലും ഒന്ന് തടയും ഇപ്പ ഞാൻ വിചാരിക്ക അന്നൊക്കെ ഇങ്ങനെ ആയത് നന്നായി ഇപ്പഴൊക്കെ ഉണ്ടാക്ക്ണെ വെച്ചാ എന്താ വെല അന്നൊക്കെ ഞങ്ങള് വീട്ണ്ടാക്കാൻ വേണ്ടി- കല്ലടിക്കുന്ന ടൈമില് ആ കല്ലിന്- ആ പതിനൊന്ന് റുപ്യ അങ്ങനെ എന്തോ ഉള്ളേന്യെ ഇപ്പൊ ആ സ്ഥാനത്ത് അയ്മ്പ- ത്തി ഒമ്പത് അറുപത് രൂപായി ഒരു കല്ലിന് ഒരു കല്ലിന്-
ഉം ഉം ഉം
സിമെന്റിനൊക്കെയിന്ന് ഇപ്പം ഞാന്- ഇന്ന് കൊറച്ച് സിമന്റും പീസാൻ്റും ഒക്കെ വേണ്ടീനി ഒക്കെ നമ്മള് വിചാരിക്കാത്ത പൈസ- കാരണം ഞങ്ങള് ടൈല് മാത്രം പൊട്ടിക്കാന്ന് വിചാരിച്ച ഞമ്മക്ക് ഇന്നലെ ടൈല് മാത്രം പൊട്ടിക്ക- ക്കാൻ കഴിഞ്ഞില്ല തേപ്പ് അടക്കിയാണല്ലോ നമ്മള് പൊട്ടിച്ചെ ഞങ്ങക്ക് ഫോട്ടോ കിട്ടുന്നില്ലേ
ആഹ് കാണിച്ചത് എത്ര എണ്ണംയുണ്ട്
തേപ്പടക്കി
ഹം വിചാരിച്ചയിലും അധികം ആ- അങ്ങനെതന്നെ നമ്മളൊരു പണി- തുനിഞ്ഞിറങ്ങിയാ നമ്മള് വിചാരിക്കണേലും കൂടുതലാവും
ഞാൻ ഇപ്പ വാഷ് ബേസിന്റയൊ വിചാരിച്ച് ഞാൻ ഇപ്പ ഇന്ന് അത് പോയി നോക്കി ഞാനും കാക്കിമ്പാടെ വാഷ് ബെ - പത്ത് റുപേടെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഇപ്പൊ ഫിറ്റ് ചെയ്യണ വെച്ചാല് ഒരു പത്തു റുപിയ ഇപ്പൊ കയ്യില് വേണം
ഉംവേണം ചെറുതിന് തന്നെ വേണം ഇത്ര പൈസ കൊടുക്കണം ഉ നല്ല പൈസയാ
പിന്നെ അതിലേക്ക് ഇനിയിപ്പ മീറ് ആ മറ്റ- ടച്ച് ചെയ്താല് ലൈറ്റ് എത്തണ മിററൊക്കെയാണ് വച്ചാല് ഒരു പതിനഞ്ച് റുപ്യയ കൈയ്യു വേണം ആ മിററു അതിന്റെ ആ സെറ്റിംഗസ് കൂടി വരുമ്പോഴത്തേക്കു- ആ പതിനഞ്ച് റുപ്പിയാ പോയിട്ട്- പത്ത് റുപ്പിയ എടുക്കാനില്ല
ഉം ഉം
ഞമ്മള് വരാന്നൊക്കെ പറഞ്ഞതാ പിന്നെ നമുക്ക് പോകുമ്പാണല്ലേ എല്ലും നോക്ക- ക കയയാ
അത് തന്നെ നമുക്ക് പറ്റുയെങ്കി വാങ്ങാം
ആഹ് പറ്റുവെങ്കി വാങ്ങാം നമ്മളെ നമ്മക്ക് ഒക്കുവെങ്കി വാങ്ങാം ഒക്കൂല്ലെങ്കില്- ഒക്കൂലെങ്കിൽ കണ്ടുപോരാ ഒരു കാണുവെങ്കിലും ചെയ്യാം അങ്ങോട്ട് പോയാ നമ്മക്ക് ഒന്നും പോരാ ഞങ്ങള് ഇവടുന്ന് നമ്മള് കൊറഞ്ഞ വെലെന്റെ വിചാരിക്യ അവിടെ പോയിട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ- കാണുമ്പോ നമുക്ക് ഒന്നും പോരാ അടുത്ത വേണം അടുത്ത വേണം ആ ടെൻഷൻ പിന്നെ ഉണ്ടാവുക
അത് തന്നെ നമ്മള് സാധനം നന്നാവുമ്പോ നമ്മള് അതിൻ മെലൊക്കെ കണ്ണ് പോവും
ആഹ് അത് നമ്മള് ഒരു പാത്രം വാങ്ങാൻ പോയി നോക്കിയേ നമുക്ക് ചെലപ്പോ എന്തെങ്കിലും ചെലപ്പോ ഒരു അരിപ്പ- മതിയാവും ട്ടോ വാങ്ങാന് അത് പോയിണ്ടവെച്ചാല് പിന്നെ എല്ലാം നോക്കും ചിലപ്പോ നമ്മടെ കയ്യിൽ അഞ്ചിനിന്റെ ഒക്കെ ഇ ന്റെ അവസ്ഥ അങ്ങെ എന്റെ കയ്യിൽ ചിലപ്പോ പൈസ ഒന്നും ഉണ്ടാവില്ല ചെൽ അപ്പ അത് വാങ്ങനാണല്ലോ പോയെ അതിനുള്ള പൈസ ഉണ്ടാവും എന്നാലും നിക്ക് വേണ്ടി ചെമ്പും പാത്രോം ങ്ങനെ നോക്കൂ ഒക്കെ നോക്കി ഇങ്ങനെ പോരൂ ഏഹ്
പെണ്ണുങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ ന്ന് പറയാ
ആഹ് പിന്നെ ടൗൺ പോയാല് പിന്നെ അ യിനാട്ടിലാ
ആഹ് മിഠായിത്തെരുന്നോക്കെ ആവുമ്പോ പിന്നെ ഓ ആഹ് വിചാരിച്ച മാതിരി സാധനം വാങ്ങി പോരാ
ചോറിന് എന്തേ കറി എന്തേ ഉച്ചകല്ലത്ത് തന്നെ
അല്ലല്ല നെത്തല് മീന്
ഏഹ്
നെത്തല മീൻ കറി ച്ചി പൊരിച്ചീ പയറു ഉപരിയും വെച്ച്
രാത്രി വേറെ തന്നെ ഉണ്ടാക്കണോ
രാത്രി കറി വേറെണ്ടാക്കയ്യ രാവിലത്തെ തയ്യൂല ഉച്ചക്ക് ഉണ്ടാക്കണേ എല്ലാരും കൂടി ഇള്ളിനോട് ഉ അപ്പൊ പിന്നെ ഒക്ക ആഹ് ഞാന്നെ വക്കല്
ഏ
മോന ഒറങ്ങിയോ
ഓന് ഉറങ്ങി എണീറ്റ് ചോറൊക്കെ തിന്നു ഇനി പ്പളാ ഉറങ്ങാ നിച്ചല്ല
ഏഹ് അത് എന്തേ നേരത്തെ ഒറങ്ങിയോ
ആഹ് ആറണീന്റെ മുന്നേ കെ ടന്നുറങ്ങിയോ
അയ്ശരി
ഇന്നും നേരം വൈക്യ ഉറങ്ങല് ഇന്നും പത്തണി പൈനൊന്നണി കവ് ഒറങ്ങാന്
ങ്ങള് സ്വതവേ നേരവേകൊ ക്കാക്ക വരാൻ നേരവേകൊ
ആഹ് ന്നിപ്പോ കാക വരല് ണ്ടാവൂല തൃശൂർക്കാ ട്രിപ്പ്‌ ട്ട്യേ തൃശ്ശൂർക്കാണ് ട്രിപ്പ് കിട്ടിയെ അതോണ്ടോന്നും വരൂലറിന നേരം വെകും
ആഹ് ങ്ങനെ ണ്ടാവല്ണ്ടോ
ഓഹ് ണ്ടാവല്ണ്ട് രണ്ടും മൂന്നു സക്കെ ചെൽപ്പം വരാക്കും
ഏഹ്
പോയാല് ങ് ഹും
ണ്ടാവാ
ങ്ങേ പറയാണ്ടോ ചെല സമയത്ത് കിടക്കാൻ നേരത്ത് പോണാണ അപ്പളൊക്കെ ദേഷ്യം പുട്
അങ്ങനെ തന്നാ അമ്മക്ക് എന്തോരെ ടങ്ങേറാണ്ടാവാ
ഉം ഉം ഹും
അപ്പളാണ് ഇവൽക് പിന്നെ ഡ്രൈവർമാർക്ക് അങ്ങനെണല്ലോ
ആഹ് ആഹ്
അപ്പടി വിളയാളം വരുന്നാണല്ലോ അതാ അല്ല മോഡികെയർ ന്റെ എന്താ അങ്ങനത്തെന്നരു സംഭവല്ലേനോ
മോഡികേറോ
ഈ ഒരു പേസ്റ്റക്കെ ഞാൻ വാങ്ങിയ ന്നോട്
ആഹ് ആഹ് ആഹ് അക്കെ ആഹ് അത് ണ്ട് ഇപ്പഴും ഗ്രൂപ്പിൽ പക്ഷേ സാധനം ഒന്നും വാങ്ങലില്ല്യ കൃ
ഏഹ് അക്ക് എന്ത കേറിനിയ അയില്
ഓഹ് സാധനം വാങ്ങിയന്ള്ള പൈസ കേറീന്
ഹേ
അയിന്റെ ലാഭം കിട്ടീന്ന് ഉം ഉം അയില് നന്നായിട്ട് വർക്ക് യ്യണം ന്നാലെ ലാഭക്കെണ്ടാവുള്ളു അത്‌ന്നും നടക്കൂല നമ്മക്കൊന്നും നടക്കൂല
ആഹ് അയില് കൊറേണ്ട് ഇയ്യെന്താ പൈസ ട്തീൻ
പൈസ കൊടുത്തീല്ല ഞാന് കൊറച്ച് പൈസ കൊടുത്ത് സാധനംങ്ങോട്ട് വാങ്ങി അങ്ങനെ
ആഹ് അത് പിന്നെ ഇയ്യെന്നെ വിറ്റ് വിറ്റ് മൊതലാക്കിയോ
കോ വിറ്റു മൊതലാക്കി ഉം ലാഭം കിട്ടീന്
ആഹ് പിന്നെ ട്ത്ത്ണ്ടാവൂലല്ലേ
പിന്നെ ഒരു പ്രാവഷ്യുടി എടുത്തീന് അത് പിന്നെ ഓളന്നെ സാധനം വാങ്ങിക്കൊണ്ടോയി തിരിച്ചോളന്നെ വാങ്ങിക്കൊണ്ടോയി പ്പൊ പിന്നെ ക്ക് ഞാൻ അന്നത്തെ ഇങ്ങോട്ട് പോന്നും ചെയ്തില്ലേ അപ്പൊ പിന്നെ കഴഞ്ഞില്ല
ആഹ്
ഉം ഉം
ഇനിയിപ്പ ന്ക്ക് ന്താ ചെയ്യാന് പറ്റണേ വീട്ടിൽന്ന്
അത്‌ കൊണ്ട ങ്ങന നടക്കണ്ടെ
ആ വീട്ടിന്ന് ചെയ്യാൻ പറ്റ്ണ ന്തെങ്കും
നവാവിൻ നവാവിന്റെ തില് കേറീണപ്പോ അഡ്മിഷൻ കൊണ്ടെ കൊടുക്ക
ആഹ് ആഹ് അയിലെന്താ അയില ന്താ കാര്യള്ളേ
അതില് ഒരു അഡ്മിഷൻ കൊണ്ട് വന്നാല് ആയിര റുപ്യന്റെ ഒരു അഡ്മിഷൻ ആണെങ്കില് രണ്ട് പോയന്റ് കിട്ടും അപ്പൊ ഒരു പോയിന്റിന് നൂറ്റി നൂറ്റി ഇരുപത്തഞ്ചൂ റൂപ്യ നമ്മക്ക് അക്കൗണ്ടൊക്കെ തും അങ്ങനെ പോയിന്റിന്നുസരിച്ച് എനിക്ക് രണ്ടാൾക്കാര് കിട്ടി
ആഹ
ഞ വിചാരിച്ചിട്ടും കൂടിയില്ല വെുത ക കേറിയിട്ട് അത്രോ അങ്ങനെ കേറിയിട്ട് ഒന്നുംന്നൊന്നരുംളിക്ക ല്ലേ ലാസ്റ്റ് ഞാൻ എല്ലാ ഗ്രൂപ്പും ലെഫ്റ്റ് ആവല ഇതിപ്പോ എന്താന്നന്ന് അറിയില്ല എന്ത അഡ്മിഷൻ കിട്ടീ അപ്പൊ ഇന്ട്രസ്റ്റ്
ആഹ അങ്ങനെ തന്നെയണേ റംലൊക്കെ ഇപ്പോ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ട്ടാണല്ലോ ഇപ്പോ
ആഹ
ഓ് ഞമ്മളൊക്കെ ഈ നിലൽ എത്തിക്കോള്
അതന്നെ
ആഹ
പിന്നെ
എന്നയിക്കോട്ടെ എന്നാ എന്നാ ശരി എന്നല് എന്നാ ഞാൻ അങ്ങോട്ട് വിളിക്ക
ആഹ ആയിക്കോട്ടെ ആയി
ഉം